ആഹ്
കേക്കണില്ലെ
ആഹ്
ഉം അസ്സലാമലൈയ്ക്കും ഉം
ആഹ് കട്ടായി
ആഹ് ആഹ്
ഒര് കോള് വെര്ണ്ടേനി
അത് ശരി
ഉം
നീ എന്തെക്കെ എന്നിട്ട് ചായ നേരത്തെ കുടിക്കുവോ അങ്ങനൊന്നുല്ലല്ലേ
ഏഹ് ഇൻക്ക് കുടിക്കണംന്നുല്ല കുടിക്കണ്ട
വേണന്നുല്ല വേണ്ട അല്ലമ്മ ഇണ്ടാക്കി വിളിക്കാവുലെ എല്ലാരും കൂടി വിളിക്കാന്
ഉം
ഉം ഇപ്പ ചായന്റെ രാകുമ്പോത്തിന് എത്തല്ണ്ടാവുലല്ലെ
ഉം ഇപ്പച്ചി ഏഴണിയാവും
അഹ് ശരി എന്തെ കടെലാണ്
ഉം മൊയ്‌ലാളിക്ക് പെരട്ക്ക്‌ണ്ട് ഇപ്പാന്റെ
ആഹ്
അറുവത് സെന്റിലൊരു വീട്
അയ് ശരി
ഉം അയ്ല് നിക്കും
ആഹ്
രോയിവ് പർഞ്ഞ സാനല്ല
ന്നാ ശരി
ഞ് നമ്മള് എന്തെങ്കിലും നമ്മളെ കാര്യംന്നും പറയാനൊന്നും
നേരെല്ലല്ലേ
മ്
മ്
എടക്ക് എടങ്ങേറാവും ഞാന് പ്പ നമുക്ക് ആരെ ട്ത്ത് വെക്കാനും താക്കാനൊരു സ്നേ ഇത്ണ്ടാവൂല്ല
ആഹ്
ചെലപ്പ ഞാൻ പറിം ദേഷ്യം പുട്ച്ചാണ്ട് ഇമ്മാനിം മാണ്ട ഇനീം ഇമ്മീം മാ ഇന്നിം മാണ്ടാ ഇമ്മാനിം മാണ്ടാ കാക്കാനിം ആരിം മാണ്ട ഇങ്ങള് കേറി
ഉം
ഒര് ചെലപ്പ ഞാൻ പറേം മോയ്ലാളിക്ക് വിളിച്ച് പറേം ചൂടാവും പറിം ഞാനീറയും അഹ് വിളിച്ചാൻ ഏഹ് ഇവിടെ നാട്ടിലാണ്
അയ് ശരി
അപ്പൊ വിള്ച്ചാ നന്നായില്ലറിം
ഹ് ഹ്
ഞ ഞങ്ങക്ക് പെരട്ക്കട്ത്തന്ന്ണേ
ആര് മോതലാളി
ഉം ഞാ ആഹ് ഞങ്ങ ഞാൻ പെറ്ത പളിആൾക്കാണ്
ആഹ് നല്ലയാളന്നെ ഉപ്പാക് ല്ലേ
ഉം നല്ല സ്വഭാവാണ്
അഹ് ശെരി തായിക്കാവുലെ കണ്ടറ്ഞ് അന്റെ കാര്യൊക്കെ അറിയോ അങ്ങനെള്ള കാര്യങ്ങളൊക്കെ അറിയോ
രണ്ടാമത്തെ അറീല
ആയ് ശരി
ഉം ഇങ്ങനെണ്ട് പ്രശ്നണ്ട് ന്ന് പർഞ്ഞീനി അപ്പം അപ്പോ അവിടെ നല്ല രീതീൽ നിക്കാൻ പറീന്ന് കൊയ്ക്കാന്ന് വിചാര്ച്ച് കുത്തർക്കാണ്.
ആയ് ശരി
പിന്നെ പ്പച്ച് പറയാൻ പേട്യയി പ്പച്ചിക്ക് ജീ അടിയൊക്കെക്കിട്ടും
ഉം അല്ലപ്പാനോട് നല്ല കമ്പനി ആവും ലേ
ആഹ് നമ്മ ഇപ്പാന്റെ ചെറുപ്പക്ക ചെറുപ്പത്തിലേള്ള മുതലാളിയാണ്
അയ് ശെരി
ചങ്ങായിമാരായാണ്ടേ
ആഹ്
ശരി ആണ് അവര്ക്കും അമ്മള് അത്ര ഇതാവുമ്പോ ഒരു വെഷ്മണ്ടാവല്ലൊ
ഇന്നോല് മക്കളെ പോലെണ് കാണ്ണതും
ആയ് ശരി
അയിന് നാല് ആൺകുട്ട്യേളാണ്
ഏഹ്‌ അപ്പന്നോടൊരുത്ണ്ടാവ ആഹ്‌
ഒരു പെൺ പെൺകുട്ടീന്നൊരു പൂതിയൊക്കെണ്ട്
ആഹ് ങ്ങക്ക് കേക്ക്‌ണ്ടോ ആഹ്‌ അതാ ഞാൻ ചോയിച്ചത് കേക്ക്‌ണ്ടോന്ന് അതിൻക്ക് ഞാൻ ഒരു മേലണ്ട് അവടെള്ള ഒരു കവിതാ മേമ് നല്ല സ്ത്രീയാട്ടോ നല്ല സ്വഭാവാണ്
ഏഹ്
ആഹ്‌ അതന്നെ
ഉം
എവിടെപ്പോ പുനലൂരാ എവിടോ സ്ഥലം പറഞ്ഞു നല്ല സ്വഭാവാണ് എന്നോട് പറയോ എനിക്ക് ഫ്രീ ആകുമ്പോ ഈ വിളിക്ക്‌ന്ന് അപ്പോ ഞാൻ മെസേജ് അയച്ചിന്ന് കൊറച്ച് മുന്നേ ഇപ്പ അല്ല ഞാൻ വന്ന പാടേ ഫ്രീ ആവോന്ന് ആണോന്നൊക്കെ ചോയിച്ച് ക്കാണ്ട് അനക്കും അട് ച്ച് പർഞ്ഞ് ഞാൻ ആവുമ്പോ പറയട്ടാന്നൊക്കെ പർഞ്ഞ് ചെൽപ്പോ ഫ്രീ ആയപ്പളേ അടിക്കോ പിന്നെ രാത്രിക്ക് എന്ത ചപ്പാത്തി ണ്ടാക്കോ
ഉം ഉം ചോറെന്നെ
എല്ലർക്കും ചോറെന്നെയാ
ആഹ്‌
ഉം പിന്നെ വേറെ സപറേറ്റ് ഇണ്ടാക്കാ ന്ക്കണല്ലേ
ഉം ഉം അഹ ഒന്നും വേണ്ട.
ഉം
ങ്ങനാവുമ്പോ സ് ഏഹ്‌.
അനിയൻക്കോക്ക കൊഴപ്പണ്ടാവൂല ല്ലോ ചോറിനോട്?
ഊം ഉം
ഉം അത് കാര്ണം കൊഴ്പ്പല്ല്യാ ആഹ്
എന്റെ താത്താന്റോടെ രണ്ട് വെപ്പാക്ക്‌ണത്
രണ്ടു പേരടെ അഹ് തോനെ ആള്ളെ വിടാവോ
തോനെ ആളെ ട്ട്വോ വീടല്ല ചൂടോട്ക്കെ തിന്നണം
ആര്ക്കാ അളിയൻക്കാ അതോ അമ്മായിമ്മ
അഹ അവിട് ത്തെ ഇപ്പ ഇപ്പാ പ്പീ പാക്ക് പാവ താത്ത ഇണ്ടാക്കി എടുക്കാതെന്നും നിക്കൂല
ഏഹ്
ഇണ്ടാക്കി കൊടുക്കും.
ണ്ടാക്കി കൊട്ക്കുലേ
ഉം അവ് അവ് വിരാച്ച അയിനും ജീവനാ
ഏഹ്
രണ്ടാക്കും അങ്ങട്ടും ഇങ്ങട്ടും ഭെയെങ്കെര ജീവനാണ്
ആഹ് ല്ല ആൾക്കാരാവും അപ്പ പിന്നെ ണ്ടാക്ക്യാലും കൊഴ്പ്പല്ല്യല്ലോ
ഉം മ്മാക്കത് പറ്റൂലാ
ആഹ് മ്മാക് അമ്മായ്മ്മാക്ക് പറ്റൂലാന്നാേ
ഉം
അത് ശെരി സ്നേഹിക്ക്ണ നല്ലതീല് ന്ക്ക്ണതോ
ഊം
ഏഹ് ഉം എല്ലോട്ത്തുണ്ട് ഓരോ പ്രശ്നങ്ങള് ഊം
അവ്ടൊര് നാത്തൂന്ണ്ട്
അയ്ശെരി ആഹ്
അള്ളോയ് അതും ഡെയ്ജെറാ
ഏഹ് അമ്മായ്മ്മിം എളെച്ച്യും
താത്തേ ഇങ്ങെനെ വെ വെച്ച്ണ്ടാക്കി കൊട്ക്ക ത്ന്നാന് നീച്ച് വെരാ ന്നെട്ട് പോയെട്ക്കാ
ആര് എളെച്ച്യോ
ഉം
അഹ് ആഹ് താത്ത എന്തിനാ ങ്ങെനെ കൊട്ക്ക്‌ണെ
ഉം താത്ത ന്റേനാട്ടിം നല്ല ദെയേണ് ന്റെ താത്തേണ്
ആഹ്
ഞാം വിചാര്ച്ചും എത്തിനാ അങ്ങെനെ ണ്ടാക്ക്യൊട്ക്ക്‌ണേറിം ഞാന്
ഉം വെയ്യാത്ത ആളൊന്നും അല്ലല്ലോ ഒലെക്കാളും തായെള്ളാളല്ലേ
നല്ല ചാെർക്കും ഇതൊക്കെല്ലാളെന്നെ
ആഹ് ചൊർക്ക്ണ്ടായ്ട്ട് കാര്യല്ല സ്വഭാവം നന്നാവണം
ഉം അയില്ലാ
ചൊർക്കൊന്നുംണ്ടായ് ആഹ് ആഹ്
മ്മ്ഹ്
എന്തപ്പോ ങ്ങെനെ അവിടെ പോയി കെട്ക്കാനെന്താ വീട്ടാര് അപ്പൊന്നും അമ്മായിമൊന്നും പറ്യേല്ണ്ടാവുലലേ
ഉം ഉം അമ്മായിമ്മ പരീലാ വെൾപ്പാണ്ട്യല്ലേ
ആഹ് അമ്മായ്മ്മിം അയ്നൻസര്ച്ച് സെയ്ഡാവും അയ് ശെരി ഏ... ഇരുന്നാറായാലും, കറുത്തായാലും, എങ്ങനായാലും, മനുഷ്യന്മാരന്നല്ലേ. എല്ലാർക്കും ഒരേ പോലന്നല്ലേ? ഉം.. ഓരോരോ ടൈപ്പ് ആൾക്കാര്.
ഉം...
അളിയന് ന്താ പാട് കൊയപ്പൊന്നുല്ലല്ലോ?
മ് ഹ് അൽഹംദുലില്ലാഹ്, അങ്ങനെ പോണ്ട് അങ്ങനെ പോട്ടെ.
ആഹ് അമീൻ.
പിന്നെ ഓര്ക്ക് പേരേട്ക്കുണ്ട്!
ആഹ് അ പിന്നെ സുഖായിക്കോളും, വീട് പണിയാണോ?
ഉം.. പണി നടന്നോണ്ട്ക്കാണ്.
ആഹ് ശരി.
ഫുള്ള ആയാലും സുഖേന്.
ആഹ്..
പോകുമ്പോ വരൂ-
ഉം... ഇല്ലടി അളിയൻ എവിടെ നാട്ടില് തന്നെയാണോ? ഗൾഫിലാ?
ഏഹ് നാട്ടിൽ തന്നെ.
ആഹാ ശരി.
ആഹാ അറിയെ കാരം, അവർക്കൊക്കെ.
ഏഹ് നിങ്ങള് ഷെമീറു ല്ലേ? ആഹാ ഷെമിറ്, ആഹാ ഷെമിറ്, പാട്ടാരൻ. യൂട്യൂബിലൊക്കെ ഉണ്ടാവും.
ആഹാ ആഹ കണ്ട്ക്ക്ണ്.
ആഹാ അയിന്റെ അനിയന്- ഏട്ടനാണ് ഇന്റെ- ഏട്ടത്തിനെയായിട്ട്.
അപ്പോ ഈ ഏട്ട അനിയനെന്ന് പറഞ്ഞാല് ഇപ്പോ, ഈ ഷെമീർ എന്ന് പറഞ്ഞാല് ഇ- ഇജ്ജോ എളച്ചി അല്ലേ? എന്താണ് ഷമീർ കേട്ട്ക്ക്ണ് ഞാന്.
അയ് ഏതാ ഇപ്പ യൂട്യൂബ് ചാനലുണ്ടോ?
ആഹ് ചാനലുണ്ട് വരുമാനം കിട്ടാൻ തൊടങ്ങീനു.
അയിന്റെ പേരെന്താന്നാവോല്ലേ? കേട്ട്ക്ക്ണ് എനിക്ക് പക്ഷെ. ശരിക്ക് പേരെന്താണ്.
ആഹ്..
അയ് ശരി ആഹാ ഒങ്കില് നിക്ക വിളച്ചി.
ഉം...
മാപ്പള പാട്ട്
ആഹ്...
ഉം.. ആഹ ഏഹ്..
പ്രേമിച്ചതാണ്.
ആർക്ക്?
പൂതിരണ്ടാളും.
എന്താന്ന്?
ഇവര് പ്രേമിച്ചാണ്.
അയ്ശെരി, ഞാൻ കേട്ടത് വേറെനു അസുഖം കേട്ടു- ചോദിച്ചേ
അപ്പോ സ്നേഹണ്ടാവൂല്ല അങ്ങട്ടും ഇങ്ങട്ടും
ആഹ് ആഹ് ആ സ്നേഹം ഇണ്ടച്ചിട്ട് ഉ മൂത്തച്ചി ഇവടെ ജോലി ചെയ്തു കഷ്ടപ്പെട ഇളച്ചി വന്നിട്ട് ഒുന്നും ചെയ്യാതെടുക്കെ
ഉം അങ്ങട്ടും ഇങ്ങട്ടും സഹകരിക്കണം
ആഹ് എല്ലാർക്കൊര് ഒരേ പോലെന്നെയല്ലേ ഒരേ ഇതില് വന്നെയല്ലേ
ഉം...
പ്രേമിച്ചാചിട്ടെന്താ?
അല്ലാ അങ്ങനെയാണ് ഓല് ന്ന്
ആഹ് ആ ഇമ്മ സൈഡയിട്ടാണ് ഇമ്മ അങ്ങനായിട്ടാണ്
ഉം
ഏഹ് ഇപ്പൊ പറഞ്ഞ
അങ്ങനെച്ചനണ്ടെങ്കി ഓല് വേറെ പോവും ചെയ്യും
ആഹ് ഹ് ഹ്
കച്ചറ എടെക്കെടെക്ക് ഇണ്ടാവേണ്ട്
ആര് ഒര വീട്ടിൽ ഉം
ച്ചിന്റെ കുട്ടിം താത്താന്റെ കുട്ടിയും താത്ത കുട്ടികളില് അങ്ങോട്ടും ഇങ്ങോട്ട് കാട്ടിയ
ഉം ഉം പ്രശ്ന ആണ്ടചിട്ട്
എളച്ചീന്റെ കുട്ടിയന്നെ കാട്ടല്
അഹ് ശരി
താത്താന്റെ കുട്ട്യാളെ താത്താന്റുട്ട്യാളെ എത്തു കാട്ടൂല
ഉം
പ താത്ത എത്താ പറയല് ഞമ്മള് കൂടീന്ന് അറിയത്ത്
ആഹ്
അന്നേ കാട്ടുവാണെങ്കിൽ തിരിച്ചു കട്ടിയാലണ്ടി പറിം
ച്ചി
അല്ലപ്പത്തപറയാ
ഉം അപ്പവടെ പ്രശ്നാവ്
ഉം അമ്മള് ഓയ് വല്ല്യോല് കൂടിയാലാ പ്രശ്നം
ഉം ആഹ് അവര് തമ്മിലുള്ളതെ തിർത്താ മതിയല്ലേ
ഉം
പീന്നെ ന്നാ ശരി അസ്സലാമലയ്ക്കും